ഹലോ
കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കണ്ട്
ആ എന്തൊക്കെ എന്താ വിശേഷ നല്ല വിശേഷം നിങ്ങളെ വിശേഷം എന്താ
സുഖന്നേ ഇന്നത്തെ ഫുഡൊക്കെ കഴിച്ചോ
ഓ ഫുഡ് കഴിച്ചിട്ടില്ല കൈ ക്കണം
അങ്ങ എന്തെങ്കിലും ചെടീന്തൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണോ അങ്ങനെ പാർട്ണർ വീട്ടിലുണ്ടോ
ആ കൊറച്ചൊക്കെ കട്ടോ വലിയ മുറ്റാണ് അപ്പൊ അതിനനുസരിച്ചില്ല ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചത് മുറ്റം കുറവായതോണ്ടേ
ആ
പിന്നെ എന്ന
ആ ഇവിടെ
ഒരുപാട് ഏ ഒരുപാടുണ്ടാ
സുഖമുണ്ട്
ആണല്ലേ അങ്ങനെ പച്ചക്കറികളൊ എങ്ങനെ നട്ടുപൊളിക്ക
പച്ചക്കറികളൊന്നുംയില്ല അവിടെന്താ
ആ ഇവിടെ ചീര വെണ്ട പയറ് ചെരങ്ങ അങ്ങനെയൊക്കെ ഞങ്ങള് പൊയേല് മാടുണ്ട്
ഏ
അപ്പൊ അവിടെ കൃഷി ചെയ്യും.
ആ അവിടെ കൃഷി ചെയ്യുവോ
ആ അവിടെ കൃഷി ചെയ്യും വെള്ളം കേറ് എണ വരെ ഉണ്ടാവും അത് കഴിഞ്ഞാല് വെള്ളം കേറിയ എല്ലാം പോവും എല്ലാതും പോവും
എന്നിട്ടന്ന മക്കളൊക്കെ ചെറിയ മക്കളാ
ആ ചെറിയ മക്കളാ ഒരാള് ഒന്നാം ക്ലാസ്സിലാണ് ഒരാള് എട്ടാം ക്ലാസ്സിലാണ്
ഏ
ആനക്കെ
ആട്ടോ ഓലക്കെല്ല സ്കൂള് പോലൊക്കെ തുടങ്ങി ല്ലേ
ഓ ഒന്നാംതീ സ്കൂള് തുറന്നു
ആ
അവിടെങ്ങളെ കുട്ടികളൊക്കെ എങ്ങനെ
എനക്ക് മക്കളായിട്ടില്ല
ഇല്ലല്ലേ
ഇല്ല
ആ ആ ആ
ന്നിട്ട് മഴ ഇന്നും പ്പൊ മഴല്ല
ഇല്ലല്ലേ ഇവിടെ രാവിലെയൊക്കെ നല്ല മഴയാരുന്നട്ടോ
ആ ആ നിങ്ങളെന്താ ഫുടൊക്കെ നല്ലോണം ഉണ്ടാക്കുവൊ ഓ
ഫുഡ് ഇണ്ടാക്കും ബിരിയാണി ഉണ്ടാക്കും
ഏ
അല്ലാതെ മന്തി അങ്ങ ഞാനൊന്നും ഇത് വരെയായിട്ടും ചെയ്തു ഉണ്ടാക്കി നോക്കിട്ടില്ല
ആ ആ
നിങ്ങളെങ്ങനെ ഫുഡുണ്ടാക്കുവോ
ഞൻ ഫുഡ് ചെറുതായിട്ട് വല്ലാതെ ഉണ്ടാക്കുവോന്നുമില്ല കൊറ
ആമേ ആമേലേ എന്തൊക്കെയുണ്ടാക്കാം മന്തിയൊക്കെ ഉണ്ടാക്കോ
മന്തിണ്ടാക്കും ബിരിയാണി ഉണ്ടാക്കി നോക്കിട്ടില്ല
ആണോ ആരെങ്കിലും വരാണെകിൽ മന്തിയൊക്കെ പൊറത്തുന്നു വാങ്ങു ട്ടോ ഞങ്ങള്
ഏ ആ വീട്ടിലുണ്ടാക
വീട്ടിൽ ഇണ്ടാക ക്കാറില്ല
അറീല്ല ബിരിയാണി ആണെങ്കി ഇണ്ടാകും നെയ് ചോറ് അങ്ങനെയൊക്കെ ഉണ്ടാക്കും നീ ഇതുവരെ ഉണ്ടാക്കി നോ കിട്ടില്ല പിന്നെ ഓല് ഉണ്ടാകുണ ആ ടേസ് ഞമ്മളേത്
വെരൂല്ല ആഹ് അത് വെരില്ല ആഹ്
അപ്പോ പിന്നെ വേറെ ടേസ്റ്റ്
ഉം ഓലത് പറഞ്ഞാറ് മറ്റേതൊക്കെ ചേർ അജ് നമോ
ആ അതാണ് അതുകൊണ്ടായിരിക്കും ടേസ്റ്റ് രസാണ്ടവ്ണെ
ഫുഡ്‌ ന്ന് പറഞ്ഞ സാധനം നോർമലി ആയിട്ടിലെ
ആഹ് അതാണ്
ആഹ്
മക്കള് ഒരാളുറങ്ങി ചെറിയാൾ ഉറങ്ങി വലിയോൻ ഇവിടെ ഇണ്ട് ഇപ്പൊ ക്ലാസ് പഠിപ്പൊന്നും തുടങ്ങിട്ടില്ലല്ലോ ഇല്ലല്ല ഇന്ന് ഫസ്റ്റ് ആയിട്ടാ ഉറങ്ങണെ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിയാവും ഉറങ്ങാന്. ഇന്ന് എന്തേ കളിച് വന്ന ക്ഷീണേ
ഏ നേരത്തെ കിടക്കുമായിരിക്കുല്ലേ ഓ
അഹ്
ഹസ്ബൻഡ് എന്താ വോ നാട്ടിലാ? ഏഹ് പുഡിങ്ങ് ഞാതുവരെ ട്രൈ ചെയ്ത് നോക്കില്ല.
ഏഹ് കേക്കോ?
കേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ണ്ടാക്കും ഞമ്മളതീല് നല്ല വല്ല്യാ ഇതാക്കിയൊന്നുണ്ടാ
ഇല്ലലേ? ആഹ്. ഇല്ല ഇല്ല അതും ഞാൻ ഉണ്ടാക്കി ക്കിട്ടില്ല
ഏ
ത്തുന്റെ മോള് വരുമ്പോ ഓള് ഉണ്ടാക്കും
ഏ എങ്ങനെ ഇളന്നീനോണ്ടാ ഇണ്ടാ
ആ അവള് കാരറ്റ് മേ
ഏ പല ഇതും ഉണ്ടാക്കോഉണ്ടാക്കി കൊടുക്കലുണ്ടോ ഏ
ആ ഓൺലൈൻ വീട്ടിൽ ഹോം ഡെലിവറി ക്കണ്ടാവേണ്ട്
ഏ നല്ലോണം തെ ക്കെ കിട്ടല്ണ്ടാവൂലേ
ആ എന്തങ്കില്
എന്താ കുടിര്ക്കല് അങ്ങനത്തെ ഇതിനൊക്കെ ഉണ്ടാവൂലേ ആ കല്യാണം അതിന്റെ ഫംഗ്ഷനൊക്കെ ഉണ്ടോ
ആ ഫംഗഷന് ആ അങ്ങനെയൊക്കെ
ആ
ഓഡറുകളൊക്കെ ഒരുപാട് കിട്ടാറുണ്ട്
ഏ
ഇപ്പൊ മഴൊക്കെ ആയോണ്ട് ഇപ്പൊ കൊറവായിരിക്കും ഇഞ്ഞ് മയാവുമ്പം അത്ര ത് വേ
മഴയാവുമ്പോ ആർക്കും അങ്ങനെ വാണ്ട്യല്ല ചൂട് കാലത്താണ്
ആ ചൂടാവുമ്പളെ കേക്കും നല്ലോണം ണ്ടാക്കും
ആ ഇഞ്ഞിപ്പ മഴക്കാലായില്ലേ
ആ അതാണ്
ആ
മയക്കാല ആയോണ്ട് ഭക്ഷണം ചൂട്ള്ള ഭക്ഷണം കഴിക്കാനാവും താല്പര്യേ അതാണ്
അതായിരിക്കും ഇൻട്രസ്റ്റ് എല്ലാർക്കും
ങ്ങളവിടെ എങ്ങനെ പാചകൊക്കെ ചെയ്യാൻ എങ്ങനെ
പാചകം
ഭക്ഷണം ഒക്കെ അടിപൊളിയായി ണ്ടാക്കോ
ഏ
അടിപൊളിയായിട്ട് ഭക്ഷണൊക്കെണ്ടാക്കോയ്ക്കാ
ചെറുതായിട്ട്ങ്ങനെ നല്ലോണണ്ടാക്കുന്നി നിങ്ങളങ്ങനെ ബീഫൊക്കെങ്ങനെ ബീഫോക്കെണ്ടാ ങ്ങള്
ആ ബീഫ് ഞങ്ങള്ണ്ടാക്കും പെരുന്നാളായോണ്ട് ഒരുപാട് ബീഫ്ണ്ടല്ലോ വീട്ടില്ലെ പള്ളീന്ന് എത്ത്ണ ഇല്ലേ ഇനിയുണ്ട്. കൊറേച്ച കുറച്ച് ക്കണ് പിന്നെ മടുപ്പാണ് ഇന്നൊന്നും ഉണ്ടാക്കിട്ടന്നെല്ല അ അത് ഞാൻ പറഞ്ഞിലേ ഇന്ന് സാമ്പാറും മീംപൊരിച്ചതുണ്ടാക്കി
ഞ്ഞും വെരാല്ല
ഓ മീൻ നല്ല വെല ണ്ടല്ലോലേ ഇപ്പോ
ആ ചിക്കനും ഇപ്പൊ അയ്ന് ബീഫ് ഫുള്ളാകുമ്പോങ്ങനെ
അന്നാണ് ശരിയാണ്ങ്ങള് പറഞ്ഞ അതാണ് എന്നും ബീഫ്ങ്ങനെ കാണുമ്പോ കാണുമ്പെന്നെ വേണ്ട വേ
ആ പിന്നമ്മളെതിനും കേടല്ലേ വയർ ആ തടി
വയർ അതാണ് ഇതായി ആണെന്നും കഴിക്കുമ്പള് കേടാണല്ലോ അതോണ്ട്ന്നൊന്ന് ഞങ്ങള് മാറ്റിപ്പിടിച്ചു ഇന്ന് ഞങ്ങളതോണ്ട് ബീഫൊന്ന് മാറ്റിപ്പിടിച്ചുഅറിയാ അതാണ് പക്ഷേ മക്കക്കൊന്നുങ്ങനെ പ ച്ചക്കറിയൊണ്ടൊന്നും താല്പര്യല്ല
ഓൽകെന്താ ഫുഡ് ബീഫോ ചിക്കനാ ഇഷ്ട്ടപ്പോ
പിന്നേ മുട്ടാ അങ്ങൻത്തെ ഐറ്റംസാ ഒൽക്കിഷ്ട്ടം പച്ചക്കറിയൊന്നും ഞങ്ങളെ അങ്ങനെ കഴിക്കൂല ഓലൊന്നും ഓല് കഴിക്കൂല ഞങ്ങള് കഴിക്കും അല്ലെങ്കി ഓൽക്ക് കഞ്ഞി ചമ്മന്തിം കിട്ടിയാമതി ഇല്ലല്ല പച്ചക്കറിഷ്ട്ട പിന്നെകഞ്ഞി കുടികുടിക്കും അയിൻ്റെ കൂടെ ചമ്മന്തി ഇ തേങ്ങാ ചമ്മന്തില്ലേ ആ അത്ക് ഇഷ്
ങ്ങേ ഓൽക്കേതഷ്ട്ടം ചിക്കനാ ബീഫോ കൂടുതലിഷ്ട്ടപ്പം
ഒരു കൂട്ടർക്ക് ചിക്കനിഷ്ട്ടാണ് ഒരാക്ക് ബീഫ്ഷ്ട്ടാണ് രണ്ടും അങ്ങോട്ടുങ്ങോട്ടാ കറീത്തെ വലിയ ഇഷ്ടല്ല ഈ വർട്ടിയതൊക്കെ ഓൽക്ക് ഇഷ്
ആ മേ നേര് തെ കെടക്കൊങ്ങള്
ഇല്ല പയിനൊ പതിനൊന്ന് മണിയൊക്കെ ആവും കെടക്കാന്
ഏ നേരം വൈകിഐക്കാരംല്ലേ
വൈകിയ കെടക്കാ
ഉം
നിങ്ങളങ്ങനെ നേരത്തെ കെടക്ക
ഞാന് കുറച്ചു നേരത്തെ ഹസ്ബൻഡ് വരാ കൊറച്ച് വൈകും അപ്പൊ പിന്നെ ഹസ്ബൻഡ് വരുമ്പോ ഒന്ന് അയിന് മുന്നേ ഒന്ന് ഒറങ്ങി എനീയിച്ചു
ആണല്ലേ എനേരം വൈകിയാവും അല്ലെ വ എപ്പോഴാ എത്ത
ആഹ് ആഹ് അപ്പൊ പിന്നെ ഒന്ന് ഒറങ്ങി നീ എണീച്ചിട്ട് വരും അല്ല വരുമ്പോ നീക്കും
അങ്ങനെ ചോറ്ന്നെ വേണോ ചപ്പാത്തി ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലോ
ഏ ചോറ്ന്ന ചോറ് ന്ന ആഹ
ചിലക്ക് ചോറ് പറ്റൂല ചപ്പാ ഇവിടെ ചോറ്ന്നാ കേട്ടോ പിന്നെ ഞങ്ങള് ചോറ് കെറവാണെങ്കിൽ എന്തെങ്കിലും പത്തിരിയ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും
ഏ ഉമ്മ ഇപ്പൊക്കെ ഇണ്ടോ അവിടെ
ഉമ്മ ഉണ്ട് ഇപ്പ ഇല്ല
ഉമ്മക്ക് കെറച്ച് പ്രായം ആയതാ
പ്രയാതാണ് ഏ മറവിന്റെ ഇതുണ്ട് ചെന്നി അതെ ഞങ്ങ ഇവിടൊണ് എന്റെ അടുത്ത് മറവിന്റെ ഒരു പ്രൊ പ്രശ്നുണ്ടേ
ഏ മ
ഉമ്മാക്ക് ഉം ത്ത് അല്ലെങ്കി ഇറങ്ങി പോകൊക്കെ ചെയ്യും
ഏ എല്ലാരും ഇങ്ങനെ ആരെങ്കിലും ഒരാള് എ അടുത്ത് വേണ്ടി വരൂലേ
ആഹ് വേണ്ടി വരും ഒരാള് പോകുമ്പോ ഒരാള് വരും അങ്ങനെയാണ് ദേ നിങ്ങള് രണ്ടാളുണ്ട് ഓ പോയിന് പോയിന് ആ ആ ഓല് ഇണ്ടാവും ഓല് പെരിന്നാക്ക് വന്നു ആ അങ്ങനെ അങ്ങ് പോകുന്നു തട്ടിമുട്ടി ഇങ്ങനെ
ആ സ്വന്തം വീടാ അത തറവാട്ടിലോ
തറവാട്ടില്ല
ഏ നിങ്ങള് ഒറ്റക്കെന്നെ ഉള്ളു
എലച്ചിണ്ട് എലേച്ചണ്ട് ഓൽക്ക് വേറെ വീട് പണി തുടങ്ങീക്കണ്
ഏ അച്ചനെന്താ നാട്ടില വിദേശത്താ
നാട്ടിലന്നേ രണ്ടാളും നാട്ടില്ലന്നെ
ഏ രണ്ടാളുള്ളപ്പോ ആകെ
ആ കുട്ടികള് രണ്ടാള് പെൺകുട്ടികള് രണ്ടാളും
ട്ട് പിന്നെന്താന്നാ ശരി
ആ എന്ന ശരി
ആ ആ